ഹലോ എന്തൊക്കെ വിശേഷം?
എന്താ നല്ല വിശേഷം
ഉം ഉം ഉം പിള്ളേരൊക്കെ സ്കൂളിൽ പോയിണോ?
ഉം പിള്ളേരൊക്കെ പോയി
ഉം
വരാനായിന്ന് ഉച്ചക്ക് വിടുംന്ന് പറഞ്ണ്
ഏഹ്
ചേർ
എല്ലാരിം ഉച്ചക്ക് വിടോ? അതോ ഏഹ്
ചെർതിന്റെ ചെറിയ കുട്ടിന്റെ ഇന്റെ മക്കളോ?
ഓരും പോയിട്ട്ണ്ട് ഇപ്പം വേരും ഉച്ച വരെന്നെ ഒള്ളു സ് ഫുഡോന്നും കൊണ്ടോയിട്ടില്ല ഇപ്പ വരാ മതി
എത്രിലാ പഠിക്ക്ണ ചെർത്?
ഓനെ എൽ കെ ജി ഇപ്പ ചേർത്തിട്ടോ
ആഹ് ചെർതോ മൂത്താളോ?
ആഹ് ആഹ് മൂത്തത് ചെർത് ഇപ്പ ചെർക്കാൻ ആവ്ണെ ഒള്ളൂ
അപ്പൊ പ്രവേശനോത്സവം കഴിഞ്ഞ് പുതിയതായിട്ട് പോയതേക്കാരല്ലേ?
ആഹ് ആഹ് ഇന്നലെ പ്രവേശനോത്സവായി ഇന്നലെ പോയിനി പിന്നെ ഞങ്ങള് രണ്ടാളും ഒപ്പം പോന്ന് അത് വരെ വന്ന് ഇന്നലെ അവിടെ നിക്കല്ലോ അതുകൊണ്ട് വേല്ല്യേ പ്രശ്നം ഒന്നും ഉണ്ടായില്ല ഇന്നും അതേപോലെ കോണ്ടോയാക്കിണ്ട് എല്ലാ കുട്ടി ട്ട്യാളും കരയ്ണ കാണുമ്പളേ അപ്പളാണ് ഈ പ്രശ്നം വേര്നെ
ആഹ് ബുക്കൊക്കെ കിട്ടിയാ സ്കൂൾന്ന് ബുക്കൊക്കെ കിട്ട്യാ?
ബുക്ക് കിട്ടിട്ടില്ല ബുക്ക് കിട്ടും എത്തിട്ടില്ലാ പർഞ്
ഉം
രണ്ടിസത്തിന്റെ ഉള്ളിലൊക്കെ കിട്ടുണ്ടാവും ഇന്നും നാളീം ഏതായാലും ഉച്ച വരെ ഒള്ളൂ പിന്നെ വൈകുന്നേരം വരെ മൂന്നര വരെ ഇണ്ടാവും ന്നൊക്കെ പർഞ്ണ്ട്
വെർക്കും അങ്ങനെ തന്നെ ഇന്നും ഇന്നലോക്കെ ഉച്ച വേരേ ഒള്ളൂ ഇന്നും ഇന്നലെ ഫുഡോന്നും ഇല്ലേനി ഇന്ന് ഫുഡ് കയിച്ചിട്ട് ടോള്ളു വിടാ പർഞ്ണ് ഇഞ് നാളെ വൈകുന്നേരം വരെ ക്ലാസ് തുടങ്ങും പർഞ്ഞിട്ട് നോട്ട് ബുക്കൊക്കെ കൊടുത്തേക്കാൻ പർഞ്ണ്
ഉം ഉം
ടൈറ്റെബിളോന്നും കിട്ടിട്ടില്ല
ഉം ഉം ഓള് എത്രലാണ്?
ഓള് ഇപ്പൊ യു കെ ജിക്ക് ആയി ഓളെ കുറച്ച് നേ ത്തെ ചേർത്തി ഇപ്പ എൽ കെ ജീൻ്റെ പ്രായം ആവ്ണ് ആയിട്ട്ന്നെള്ളു അപ്പ കുറച്ച് നേർത്തെ ചേർത്തി ക്കാടി എൽ കെ ജിക്കായി
ആഹ് ആഹ് എങ്ങനെ ബുക്സ് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടോ അതോ ഫ്രീ ആയിട്ട് കിട്ടോ
ഇല്ലേ ബുക്ക് ഫ്രീ ആയിട്ടില്ല ബുക്കിന് എഴുന്നൂറ്റി അൻപത് ഉർപ്യ വേണം പറഞ്ഞു ഫ്രീയൊന്നില്ല
എഴുന്നൂറ്റി അൻപത് ലേ ഏഹ്
യൂണിഫോമിനും ബുക്കിനും ഒക്കെ ആയിട്ട്
ഉം ഉം ഇവിടെ ബുക്കിന് എണ്ണൂറ്റി അഞ്ചാറിന് എണ്ണൂറ് രൂപ വേണം
ആഹ ഇക്കുറി കൊറച്ച് ഫീസും തന്നെ അഞ്ഞൂറി മൂന്നൂറ് ഏനി കുറേ മുന്നൂറ്റി അൻമ്പതാക്കിക്ക്ണ്
ആഹ് ആഹ് പിന്നെ സ്കൂളത്തെ ഫീലെ
ആഹ് സ്കൂട്ൾത്തെ പിന്നെ ബസ് വണ്ടി ചാർജ് വേറാണ്
ഉം ഉം അതെത്ര വരും
അത് നാന്നൂറ്
ഉം
ഈ പ്രവശ്യംനി കൂട്ടിണാന്ന് അതിന്റെ കാര്യങ്ങള് പറഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെന്ന് അറിയില്ല
ഉം ഉം അതും കൂട്ണുണ്ടാവും ചാൻസ് അങ്ങനെയാണ്
എല്ലാവർഷവും കൂട്ടലുണ്ട് ഇനിയിപ്പോ എന്തൊക്കെയാണാവോ
ഉം ഉം
ചെറിയാള് എന്തെ ഒറങ്ങാ
ഇല്ല ഉറങ്ങീട്ടില്ല ഇവിടെണ്ട്
ആഹ
ഓൾ അവിടെ അങ്ങനെ കളിച്ചിരിക്ക്ണ്ട് അത് ഇങ്ങനെ വിളിച്ചതാ ഉം ഉം ഫുഡ് കഴിച്ചിട്ടില്ലെനി ഇപ്പൊ മോ മോന് വരട്ടെ ഇങ്ങട്ട് കഴിക്കാ വിചാരിച്ച്
ആ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞത് കൊണ്ട് ബീഫൊക്കെ ഇണ്ടാവുമല്ലോല്ലേ
ആഹ് ആഹ് ആഹ് ബീഫൊക്ക ഇണ്ട് ബീഫ് ഇണ്ടാക്കി വെച്ച്ണ്ട് ഓല്ക്ക് ഹസ്ബൻഡ് വർക്കിന് പോയിണ്ട്
ആഹ
പിന്നെ എന്താ അവിടത്തെ പെരുന്നാളിന് ഒക്കെ എങ്ങനെ വിരുന്നൊക്കെ പോയോ
പെര്ന്നാളിന് വിരുന്നൊക്കെ പോയി രണ്ടു ദിവസം നിന്ന് എല്ലാരും വന്നീനി അൻജത്തിയാളും എല്ലാരും ഇണ്ടയിനി ഇന്നലെ മിഞ്ഞാന്നാണ് വന്നത് സ്കൂള് തുറക്ക്ണേന്റെ തലേ ദിവസം
ആഹ് ആഹ്
നിങ്ങള് വന്നിട്ടില്ലേനൊ വീട്ട്ക്ക്
ആഹ് ആഹ് ഞാൻ വന്നീനി അപ്പൊ പിന്നെ അവിടെന്ന് എല്ലാരും നാത്തുമാര് ഓരൊക്കെ പോയിരുന്നു
ആഹ
ഉം
വേറെന്താ ഇമ്മേം ഇപ്പിയോ
ഓരോക്കെവ്ടെണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല സുഖാണ്
ആഹ്
പിന്നെ അവിടെ എന്താ ഫുഡ് ഒക്കെ എന്താണ്ടാക്കി പെരുന്നാളിന്
പെരുന്നാളിന് ഫുഡ് ബിരിയാണി ഇണ്ടാക്കി. ചിക്കൻ പൊരിച്ചത് ഇണ്ടാക്കി നിങ്ങളെന്താണ്ടാക്കി.
ഞങ്ങള് മന്തിയെനി ചിക്കൻ മന്തി ഇണ്ടാക്കി പിന്നെ നമ്മളെ രീ തീര ഒരു അൽഫാമും ഇണ്ടാക്കി പായസം ബീഫ് വരട്ടും
ട്രിപ്പ് ഒന്നും പോയില്ലേ.
ഇല്ലല്ല ട്രിപ്പ് ഒന്നും പോയിട്ടില്ല.
ആഹ്
ഉം പോകണം എന്നൊക്കെ വിചാരിച്ചിന് പിന്നെ രണ്ടീസത്തെ ഒഴിവേ ഉള്ളൂ. സ്കൂളും തൊർക്കാനായി അപ്പൊ പിന്നെ ഇവിടെള്ളരൊക്കെ അപ്പത്തിന് പോയി
ഉം
ആ രണ്ടു ദിവസത്തിന് അപ്പ ഇങ്ങട്ട് പോരാനും മടിയായി.
അഹ്ശരി
ഉം
അയ്നെ കുറ പെരുന്നാൾക്ക് അധികം ലീവില്ലാത്ത തോണ്ടേ
ആഹ് ആഹ് അതെ അതെ ഉം ഉം
അപ്പൊ പിന്നെ വേഗം കഴിയണല്ലോ മദ്രസം തൊറക്കാനായി.
ആഹ് ആഹ് ആഹ് മദ്രസോക്കെ
നിക്കാൻ പറ്റൂലേ മദ്രസ ഇന്നലെ ഇന്ന് തോറന്ന്.
ആഹ് ആഹ് ആഹ്
മദ്രസ്സ് പോകാന് ഒരു കുട്ടിന്നെ ഉള്ളു
ആഹ് ആഹ്
ചെർദിനെ ചെറിയ ആള ചേർത്തിട്ടില്ല.
ആഹ് ആഹ് ആഹ് അടുത്ത വർഷം ചേർക്കാൻ ആവണ്ടാവൂല്ലേ.
അടുത്ത വർഷം ചേർത്തണംന്ന് വിചാരിക്കണ്ട്.
ഉം ഉം ഉം മറ്റേ പിള്ളേരൊക്കെ എന്താ എത്രീലാ പഠിക്ക്ണ
മറ്റേ പിള്ളേര് മൂത്താള് പ്ലസ് ടൂനാണ് മറ്റേ പിന്നത്ത് പത്താം ക്ലാസ്സിലാണ് വല്യ മോളെ കല്യാണം കഴിച്ച്ന്ന് മോൾക്കൊരു മോള്ണ്ട് അല്ല മോന്ണ്ട് മോനാണ്
ഏഹ് ആഹ് ആഹ് പ്ലസ് വണ്ണിന്റെ റിസൾട്ടൊക്കെ വരാനായല്ലോ
പ്ലസ് വണിന്റെ റിസൾട്ട് പത്താന്തി പത്താന്തിയാണ് ജൂൺ പത്താന്തി
ആഹ് ആഹ് എങ്ങനെ മാർക്കൊക്കെ ഉണ്ടാവോ എന്താ പറയ്ണേ
മാർക്ക് ഇപ്പ എന്തൊക്കെയാന്നൊന്നു ഇപ്പ
ഉം
എങ്ങനെയൊക്കെയന്ന് വന്നെങ്കി തന്നെ അറിയുള്ളൂ കൊറച്ച് ഓനാവോണ്ട് കൊറച്ച് ബാക്കിലാണ് പഠിക്കാന്
ആഹ് ആഹ് ആഹ്
മറ്റൊരേ മായിരില്ല പടിത്തല്ല ഇന്നാലും പാസായാല് ജസ്റ്റ് പാസ്സൊക്കായി കിട്ടിയാ മതിയേനി
ആഹ് ആഹ് ഏത് സബ്ജക്ടാണ് എടുത്തത്
ഓന് സയൻസാണ് ഇലക്ട്രോണിക് സയൻസാണ്
ആ ആ അപ്പ ആ ഒരു കാറ്റഗറിയിൽ പോവാനാകും താല്പര്യല്ലേ
ആഹ് ആഹ് ആ ഒരു കാറ്റഗറിൽ പോവാനേനി താല്പര്യം അപ്പം പിന്നെ അതെന്നെ കിട്ടിയപ്പം പഠിക്കാന് ഇപ്പൊ ബുദ്ധിമുട്ടാണ് പ്ലസ് ടു വരെ പറഞ്ഞ അല്ല പത്താം ക്ലാസ് വരെ പറഞ്ഞ ഇപ്പൊ മലയാള ത്തില് മലയാളം മീഡിയം ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോയി പസ് ടൂലാവുമ്പോ ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടേയ്
ആഹ് ആഹ്
കൊറച്ച് ബുദ്ധിമുട്ടിലാണ്
ഉം ഉം അ ആഹ് അതൊക്കെ ആദ്യം നമ്മള് ഇംഗ്ലീഷ് മീഡിയത്തിലണ്ട് ചേർത്തി പോര്ഞ്ഞി ചെറിയ പിള്ളേ
പഠിച്ച് കിട്ടിയാല് ഏഹ് ടീച്ചർമാരും ടീച്ചറൊക്കെ മീറ്റിങ്ങിനൊക്കെ പറയും പഠിച്ച് കിട്ടിയാലൊക്കെ ഇത് നല്ല കോയ്സാണ് നല്ല കാര്യാണ് ജസ്റ്റ് പാസ്ണ്ടായാൽ തന്നെ ഇപ്പോ ഉയർന്ന നെലയിലെത്താൻ പറ്റുന്നൊക്കെ പറയൺണ്ട് ടീച്ചർമാര് അപ്പം പിന്നെ കിട്ടിയാല് നമ്മളെ ഭാഗ്യം
ആഹ് അതൊക്കെ പാസാവ്ണ്ടാവും
ഉം പാസാവ
സി ഉം ഉം സി മാർക്കൊക്കെ കിട്ടുമ്പളെ
ഉം സി മാർക്കും എല്ലാം പാടെ കൂട്ടുമ്പം ഫുഡ് കഴിച്ചു ആഹ് ഫുഡ് കഴിച്ചോലുണ്ട് കഴിക്കാ ത്തോലുണ്ട് ആഹ് ഓരോ ഇപ്പ വന്ന്ങ്ങാണ്ടിപ്പോ ചോറ് വളമ്പി കൊടുത്ത് ഞാന് കഴി ക്കട്ടെ വിചാരിച്ച്ങ്ങാണ്ട്
ഉം ഉം ഉം
കഴിച്ചോളും കുട്ടി ഒറങ്ങാണ്
ആഹ് ഏതാ മൂത്ത മോളുണ്ടാവും അപ്പോ ഇവിടെ ല്ലേ
മോള് പെരുന്നാക്ക് വന്നിട്ടേ
ആഹ് ആഹ്
ഇപ്പൊ ഞങ്ങക്കൊരു കല്യാണം ഉണ്ട് അപ്പം പത്താന്തി അല്ല പതിമൂന്നാന്തി ഒരു കല്യാണോണ്ട് അപ്പൊ അയ്നും ഒക്കെപ്പാട് വിചാരിച്ചുങ്ങാണ്ട്ട്ട് വന്നതാ
ആഹ് ആഹ് ആഹ് അപ്പൊ ഇഞ്ഞി കല്യാണം കഴിഞ്ഞിട്ടാവും പോവുന്ന്
ഉം കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓള് പി ജിക്ക് പഠിക്കണുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പഞ് ആറാംതി പരീക്ഷ എക്സാം ആണ് എടവണ്ണേണ് എക്സാമ്
ഏഹ് അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ചിക്കാവുലെ
ഉം എക്സാമ് ശനി അങ്ങനെ എന്നെങ്കിലൊക്കെ ആയിട്ടുള്ളൂ അട്ത്ത മാസം വരെ ഇണ്ട്ന്നാ പറഞ്ഞതോള്
ആഹ് ആഹ്
എപ്പളെങ്കിലൊക്കായി ട്ട് ഒഴിവിനനുസരിച്ച് സ്കൂളൊക്കെ തൊറന്നില്ലേ അപ്പോ ഓരെ ലീവിനനുസരിച്ചയ്ക്കാരം ഇവരെ. ശം നടത്തണത്
ആ ആ ആ അതെ അതെ അതെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ
ഉം കുളി കയ്ഞ്ഞൊ
കുളി കഴിഞ്ഞിട്ടില്ല. കുളിക്കാൻ ഓള് ഒറങ്ങട്ടെച്ചിക്കാണ്ട് നിന്ന് അപ്പൊ ഓള് ഒറങ്ങണില്ല. ആഹ്
ആഹ് വാശീലക്കാരല്ലേ വാശിക്കാർ.. ത്തിക്കാരെല്ലേ.
ആഹ് ആഹ് ആഹ് അപ്പ പിന്നെ ആഹ് കുറുമ്പ്ണ്ടോ ഓളെ. ഓനെ കൊണ്ടയാക്കി വന്ന അപ്പ ണ്ട് ഞാന് ഒർക്കാൻ നിക്ണ്.
ആഹ്
അലക്കലൊക്കെ കഴിഞ്ഞ് ഞ്ഞ് കുളിക്കാനേള്ളു അപ്പോള.. ഒറങ്ങാണെങ്കിൽ കുളിക്കാ ചാരിച്ചു. അപ്പൊലൊർങ്ങണില്ല ഞ്ഞപ്പൊ ഏാതായാലും ഓൻ വരാനായില്ലേ.
അടുത്താ സ്കൂള് അതോ വണ്ടിക്ക് പോണോ?
ആഹ് വണ്ടിക്ക് പോണം വണ്ടിക്ക് നടന്ന് പോവാണെങ്കിൽ അന്ന് നമ്മ കൊണ്ടയാക്കാം ഒത്തിരി റിസ്.. കാണാ പോരുന്ന
എങ്ങനെ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളോ അതോ പ്രൈവറ്റ് ആയിട്ടോ
അത് പ്രൈവറ്റ് ആയിട്ടാണ്.
ഏ അപ്പൊ ഫീ ഒക്കെ ഉണ്ടാവുംല്ലേ
ആ ആ ഫീസ് മാസത്തില് അഞ്ഞൂറ്
ആഹ് വണ്ടിക്ക് വേറെയും വേണ്ടി വരുംല്ലേ
ആഹ് ആ വണ്ടിക്ക് വേറിം വേണം ഇനിപ്പൊ ടൗൺക്ക് പറഞ്ഞയ്ച്ചാല് അങ്ങനെ തന്നെയാണ് ഫീ അഞ്ഞൂറ്.
ആഹ്
വെരും. പിന്നെ ഫസ്റ്റ് വണ്ടി ചാർജ് അതും ഉണ്ട്.
യൂണിഫോമ കിട്ടിയോ
യൂണിഫോം കിട്ടീട്ടില്ല യൂണിഫോം അവിടുന്ന് തരാന്ന് പറഞ്ണ്ട് ഞ്പ്പോ ഓരക അളവ്ട്ത്ത് ഒക്കെ അടിച്ച് തെരാവും
ആഹ് ഇപൊ എൽ കെ ജിക്ക് യു കെ ജിക്ക് എല്ലാവ കുട്ടിൾക്കും അങ്ങനെ തന്നെയാണല്ല ബനിയൻ ക്ലോത്ത് ആയിട്ട് അങ്ങനെ റെഡിമെയ്ഡേ. കൊടുക്കലാണല്ലോ ആഹ് ആഹ് താങ്ക് യു